ആ കേൾക്കാൻ പറ്റ്ണ്ടോ
ഉം എന്തൊ കേ മ്
ഓക്കെ
ഉം പിന്നെ എ എവിടെ വെക്കേഷൻ എവിടെയും പോയിരുന്നോ
വെക്കേഷനില് രണ്ടു മാസല്ല വെക്കേഷൻ ഒരു മാസം ഞാന് ട്രിപ്പ ഒക്കെ പോയി ഇങ്ങനെ എൻജോയ് ചെയ്തു ഒരു മാസം എക്സാമിലാണ് ഇപ്പൊ ഒരു മാസമായിട്ട് എക്സാമി ന്റെ അതില് ങ്ങനെ നിക്കാണ്
ഉം എ എവിടെ ഒക്കെ പോയത്
ഞങ്ങള് ഫാമിലി ട്രിപ്പ് ആയിട്ടാ പോയത് കക്കാടംമ്പോയിലെ റിസോർട്ട് ട്ത്ത്ട്ട് സ്റ്റെ ചെയ്‌യായിരുന്നു ആ ഫാമിലി ഇരുപത്തിയഞ്ച് മുപ്പത് പേരുണ്ടായിരുന്നു ഇങ്ങനെ ട്രാവലർ ബുക്ക് ചെയ്ത് ഇങ്ങനെ അ അഞ്ച് മണി ഒരു ഈവനിംഗങ് ടൈമില് അവിടെ വീട്ടിൽന്ന് കുറ കു കുറച്ച് പോയാൽ മതി രണ്ട് മണിക്കൂർ യാത്രയ്ക്കുള്ളൂ അങ്ങനെ ര അഞ്ച് മണിഒക്കെആയപ്പോ ഞങ്ങളെല്ലാരും അങ്ങനെട്രാവൽല്ലാ അങ്ങനെ പോയി ഇല്ല ഇല്ല ഫാ ലാവുമ്പോ യാത്ര ആകുമ്പോ അത് രസാണ്. സ് ചെറിയ സ്ഥലങ്ങളണെന്നുണ്ടെങ്കിലും അങ്ങനെ ഈവനിങ്ങ് ടൈം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പത്തിന് അവിടെ എത്തിണ്ട്. എങ്ങനെ റിസോർട്ട എടുത്തിരുന്നത്.
ആ വയനാട് കക്കാടംപൊയിലല്ലേ വയനാട്.
വയനാട്
വയനാടല്ലേ കക്കാടം പൊയില്.
ആ ആ വയനാട്ക്ക് എത്തണ്ടല്ലോ അവിടെ അവിടെല്ല.
ആ
ആ നിലമ്പൂര് ഭാഗത്ത് അവിടെയാണ്. വയനാടല്ല.
ഉം ഉം
ഉം അവിടെയിട്ടോ. എന്നിട്ട് ഞങ്ങള് റിസോർട്ട് ഒരു പാക്കേജ് ബുക്ക് ചെയ്തിരുന്നു. ഇത്ര ഫാമിലി ഇത്ര മെമ്പേഴ്സിന് വേണ്ടീട്ടുള്ള ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നു. ഫ് അഡ്വെഞ്ചർ ആയിട്ടാണ് മല ന്റെ മുകളിലായിരുന്നു. ഏഹ് ഇപ്പോ സ്വിമ്മിംഗ് പൂൾ അറ്റാച്ചഡ് ആയിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്ക് പാർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട്. വാട്ടർ പാർക്ക് ഉണ്ടായിരുന്നു പിന്നെങ്ങിനെ ഇപ്പ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു രീതി അതുപോലെ വലിയവർക്ക് സംസാരിക്കാൻ അങ്ങനെ ഒരു ഫ്രീ ടൈം വേറെ അങ്ങനെ സ്ഥലം.
ഉം
അങ്ങനെ ഈവനിങ് ഞങ്ങളൊരു ഏഴ് മണിയൊക്കായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ന്നെട്ടവിടെ അത് ആ റിസോർട്ടിന് അറ്റാച്ചഡ് ആയിട്ടന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെന്ന്ങ്ങനെ സ്നാക്സും ടീ കുടിച്ച് കഴിഞ്ഞിട്ട്
ഉം
അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി മാക്സിമം എൻജോയ് ചെയ്ത് ക്യാമ്പ് ഫയർണ്ടായിരുന്നു അതുപോലെ ഫുഡ് നമ്മുക്ക് അവിടെ അങ്ങനെ അത് ചെയ്തു ഫുഡ് ണ്ടാ കുറച്ച് ഞങ്ങൾ ഇവിടുന്ന് ചിക്കന് ഗ്രില്ല് മസാലൊക്കെ തേച്ച് ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് അവിടെ ചെന്നിട്ട് ഗ്രിൽ ചെയ്യണ ടൈപ്പിൽ അങ്ങനെ കൊണ്ടോയി. എന്നിട്ട് രാത്രി ഫുള്ള് ഞങ്ങള് സ്വിമ്മിങ് പൂളിലായിരുന്നു. മണിക്കൂറോളം രണ്ട് മൂന്ന് മണിക് കുരങ്ങൾച്ചാ അതെ എല്ലാരുംല്ലേ വല്യോരും കുട്യോളും കുട്ടികൾക്കായിട്ട് സിമ്മിങ് പൂൾ സെപ്പറേ റ്റ് വേറെയുണ്ട് വെല്യോർക്കായിട്ട് വേറെയുണ്ട് അങ്ങനെയാണ് ഞങ്ങളെല്ലാരും മിക്സ് ആയിട്ട് എല്ലാരും വെള്ള വിട്ടിലിരുന്നിട്ട്ഓരോ കളി ഗെയിമിംഗ് കാര്യങ്ങള് എല്ലാരും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കൊർച്ച് ആ അതെ അതെ കുറച്ച് കഴിഞ്ഞേക്ക് ക്യാമ്പ് ഫയർ വെച്ചു
ഉം
അങ്ങനെ ഡാൻസ് പാട്ട് അങ്ങനെ ആക്കിട്ട് പിറ്റേന്ന് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോത്തെന് ക്വിറ്റിയിണായിരുന്നു അവിടുന്ന് ഉം ഉ അങ്ങനെ രാവിലും തന്നെ നേർത്തെ എണീച്ചിട്ട് ആദ്യം സ്വിമ്മിംഗ് പൂളിൽ കറങ്ങി അവിടെ കുറച്ചു നേരം ക കളിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ ചായൊക്കെ പോയി കുടിച്ചത് ചായകുടിച്ചയ്ഞ്ഞിട്ട് വീണ്ടും സ്വിമ്മിംഗ് പൂൾ റിസോർട്ടിന്റെ മെയിൻ അത് തന്നെയാണല്ലോ
ആഹ ആഹ്
ഉ അങ്ങനെ നിങ്ങ
ആ ട്രിപ്പ് പോയിരുന്നു ഞങ്ങള് ട്രിപ്പ് പോയത് ഒന്ന് ഊട്ടി പോയി
ആഹ്
ഊട്ടി പോയി പിന്നെ അവിടുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ വയനാട് പോയി
ആ ആ
വയനാട് പോയി ഇതേ പോലെ ഫാമിലി ട്രിപ്പ്
ആ സ്റ്റേ ചെയ്യാനോ
ആ സ്റ്റേ ചെയ്ത് വയനാട് പോയി മൂന്നു ദിവസം സ്റ്റേ ചെയ്തു ഉ ഊട്ടി പോയിട്ടും
ആഹ ആഹ
പിന്നെ ഊട്ടിയൊക്കെ ഇതൊന്നുമില്ല തണുപ്പൊന്നുല്ല്യ ഞമ്മള് പിന്നെ നല്ല കാലാവസ്ഥ
ഉം ഉം ഉം
ചൂട് ഇല്ല എന്ന തണുപ്പിന് തണുപ്പുണ്ട്
ഉം ഉം
ആഹ നല്ലൊരു കാലാവസ്ഥ ഊട്ടിന്ന് പറയുമ്പോ നല്ല തണുപ്പല്ലേ അങ്ങനൊന്നുല്ല
ഒരു രണ്ടു വർഷം ആ ഒരു വർഷം മുന്നേ പോയതാണ് ഊട്ടീക്ക്
ഉം ഉം
ണാകുളം അതുപോലെ ഇപ്പ ലാസ്റ്റ് ഇപ്പോ എറണാകുളത്ത് പോയിണ്ട് പിന്നെ പ്ലസ് ടുന്ന് ടൂർ പോയതാണ് മൈസൂർ ലോങ് ആയി- നല്ല ലോങ് ആയിട്ട് പോയത് മൈസൂര് മൂന്ന് ദിസം പോയത് അങ്ങനെ പോയിട്ട്ണ്ട് അതാണ് ഇപ്പൊ ലാസ്റ്റ് ലോങ്ങായിട്ട് കോളേജിൽ എത്തിയിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് അങ്ങന ട്രിപ്പ് അയി വെച്ചിട്ടില്ല
ആ ആ
ഉം
അതെല്ലാം മാക്സിമം എൻജോയ് ചെയ്ത്
ഈ വെക്കേഷനില് ട്രിപ്പ് കക്കാഡം പൊയിയില് പോയി അതുപോലെ കൊച്ചി എറണാകുളം അന്ന് അങ്ങനെ വിസിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങള് ആ അന്ന് റിസോർട്ട് എടുത്ത് കക്കാംടംപുഴയില് പോയപ്പോ നാത്തൂ കുറ്റിയണല്ലോവിടന്ന് അപ്പൊ നി അത് കഴിഞ്ഞിട്ട് വീട്ട്ക്ക് പോണ്ടല്ലോ ന്ന്ള്ളൊരു ഇത്കൊണ്ട് ഞങ്ങള അവിടെ അടുത്തെന്നെയാണല്ലോ കോയിക്കോട് ബേപ്പൂർ ബീച്ച് അങ്ങട്ട് അങ്ങനെ പോയി ബേപ്പൂർ ബീച്ചിൽ പോയി ന്നട്ട അവെടെ അവിടുന്ന് കൊറച്ച് നല്ല കുറച്ച് പോവാണ്ടായിരുന്നു അവിടുന്ന് എന്നാലും അത്രല്ലേ പോവാൻങ്ങട്ട് മെന്റാലിറ്റിയിലോണ്ട് ഞങ്ങ അങ്ങട്ട് പോയി ഏ ആഹ് പോണ വഴിക്കന്ന് ഫുഡ് കഴിച്ച് ഒരു ഈവനിങ് ആയിക്കുണ് ഒരു മൂന്നുമണി ഒക്കെ ആയിക്കുണ് ഞങ്ങളവിടെ എത്തിയപ്എന്നിട്ട് പിന്നെ ഫുള്ള് ബീച്ച് ടൈം ഫുള്ള് അവിടെ ആരുന്നു സെപെൻഡ് ചെയ്തിരുന്നത്
ആഹ ഹ
ഓരോ ഗെയിമിംഗ ആയിട്ടും അതുപോലെ പട്ടം വാങ്ങിയിരുന്നു പട്ടം വളർത്തി് ഇതാക്കിയിട്ടും ഒരുപാട് ആൾക്കാരുണ്ടാവലോ അപ്പൊ ഇങ്ങനെ നമ്മള് കോമ്പറ്റീഷൻ പോലെ ആ അതാണ് ഉയരത്തില
ആ പിന്നെ പിന്നെ ബ ചാണല്ലോ അതിന് പറ്റിയ ഏരിയ സ്ഥലവും ഒക്കെ നല്ല ഉഷാറണല്ലോ
ആ അതെ അതെ
പിന്നെ വേറെ ഉം വേറെ എവിടെയും പോയില്ലേല്ലേ
ഇല്ല പി രണ്ടുപത്തോും പോയിട്ടില്ല എറണാകുളം അതുപോലെ എറണാകുളത്ത് ആ കോഴിക്കോട് ബീച്ചിക്ക്ന്ന് ര ബസോറിട്ട സമയത്ത് പോയതാണ് പിന്നെ കൊച്ചി എറണാകുളം അങ്ങോട്ട് പോയിട്ടുണ്ടായി ഞങ്ങളെ ഫാമിലി മാത്രം ഞാരൂപ്പ ഉമാ അങ്ങനെ മാത്രമായിട്ട് ഒന്ന് പോ ണ്ട് അത് രാവിലെ പുലർച്ചെരാ രാവില ഞങ്ങക്ക് ഇവിടുന്ന് അങ്ങാടി പുറത്തുന്ന് ട്രെയിൻ വരയിട്ട് അങ്ങനെ പോയിട്ട് എറണാകുളം എറണാകുളത്തി ഒരു പത്ത് മണി ഞങ്ങൾ രണ്ട മണി ഇറങ്ങിയിട്ടുണ്ട് വീടിന്ന് ഒരുപത്ത് മണി അത്രൊക്കയിട്ടുണ്ട്
ഉ എറണാകുളം നല്ല രസണല്ലോ കാണാന് നല്ല ഉ ഉ
ഒരുപാട് സ്ട്രീറ്റ് ആള് സാധനങ്ങളൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൽ രുപാട് സ്ട്രീറ്റുകൾ ഉണ്ടല്ലോ അവിടെ മാർക്കറ്റ് ഏരിയ അതുപോലെ മറൈൻ ഡ്രൈവ് പിന്നെ ലുലുവമാൾ പോയി അതുപോലെ ആ മെട്രോ വിസിറ്റിതു
ഉം
അങ്ങനെങ്ങനെ
എന്തുവാലും ഉഷാറായി
ഉം അതെ അതെയോ അപ്പതന്നെ ഓര- ഓരോരോ ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാനും തന്നെ പുതിയ പുതിയ നമ്മളെ നാട്ടിന്നൊന്നു വിട്ട് നിന്നിട്ട് പുതിയതൊക്കെ ഒന്ന് ക്യാച്ച് ചെയുക - മൈന്റ് റിലാക്സ് ചെയ്യ ആ ഒരു മൈൻന്റോണ്ടൊക്കെ ഹെലോ ഓനെന്നെ ഈ ചെയ്യണത് എൻജോയ്മെന്റ് ഹാ ടേസ്റ്റിന് വേണ്ടീട്ട് അതെ
പിന്നെ മ് ഫുഡിലൊക്കെ എന്താ ഇഷ്ടം
ഫുഡ് ഞാന് എനിക്ക് വെജിറ്റേറിയൻ ആണ് കൂടുതലിഷ്ടം. നോൺവെജിനെകാട്ടിലും ഇഷ്ടം വെജിറ്റേറിയനാ ആ നമ്മള നാടൻ അതുപോലെ ചോറ് സാമ്പാറ് അങ്ങനെ ഉപ്പേരികള് അങ്ങനത്തൊക്കെ എപ് കൂടുതലിഷ് ട്ടാണ് നോൺ വെജും ഇഷ്ടാണ് അങ്ങനെ കൂടുതൽ എതിർപ്പല്ല എന്നാലും അഡിക്റ്റഡല്ല ഇങ്ങനെ തോന്നുമ്പോ ഒരു പൂതി അങ്ങനെ കഴിക്കുന്നല്ലാണ്ടെ കൂടുതലായിട്ട് അഡിക്റ്റ്ടല്ല. ഹ്മ്മ് ഇപ്പ കോളേജിലേക്ക് പോവാണെങ്കി പിന്നെ വാഴന്റെലെല് ചോറിങ്ങനെ പൊതിഞ്ഞിട്ട് പൊതിച്ചോറങ്ങനെണ്ടാ ക്കൂലെ അതൊക്കെ ഭയങ്കരിഷ്ട്ടാ, ഒരുപാട് കൂട് ട്ടാനെളും. ചമ്മന്തി, അച്ചാറ് കള് നല്ല കറി, പപ്പ ടം ഒക്കെ മിക്സയിതിട്ട്, വാഴന്റെല വാട്ടി പൊതിഞ്ഞ് ആ തൊറകുമ്പള്ള സ്മെല്ലും. ഉം അതെ കൂള് നമ്മക്ക് നോൺ വെജ്ജാണെന്നുണ്ടെങ്കിലും ഒരു കൊറെേ കണ്ടിന്യൂസായിട്ട് കഴിച്ച് നമുക്ക് മട്ടിക്കും. മടുക്കും പിന്നെ ഒരു ബോഡിക്കൊരു ഉഷാ റുണ്ടാവില്ല്യ അങ്ങനെ ആയിരിക്കും. വെജിറ്റേറിയൻ കഴിച്ചിട്ട് അങ്ങനെയല്ല നമ്മൾ ഡെയ്‌ലി കഴിക്കണതല്ലേ ഒരു സാധനമ്മള് നോർമൽ ചോറ് അങ്ങനെ ഇതാവൂലല്ലോ
ആഹ്
ഉം നിങ്ങക്ക് എങ്ങനെയാ ഇഷ്ടം ഫുഡ് ഏതാ ഇഷ്ടം
ഫുഡ് നമ്മൾ നാടൻ ഭക്ഷണം തന്നെയാ ഇഷ്ടം
ആ ആഹ്
ഇൻക്ക് എറച്ചി മീനൊക്കെ ഇഷ്‌ ടാണ് പക്ഷെ ഓവറയിട്ട് ഇതേപോലെ തന്നെ ഇഷ്ടല്ല
അതെ
എന്തെങ്കിലൊക്കെ ഒന്ന് ആ ഉം പിന്നെ പുറത്തുനിന്ന് ഒന്നും അങ്ങനെ ഭക്ഷണം ഭക്ഷണം വാങ്ങി കഴിക്കലില്ല നമ്മൾ എല്ലാം വീട്ടില് ഉണ്ടാക്കി ത്തിലാണ്
ആ ആ
എല്ലാ ഭക്ഷണങ്ങളും പൊറത്തുന്ന് കൊണ്ടരില്ല എന്ത് ഭക്ഷണമായാലും നമ്മള വീട്ടില് സാധനങ്ങൾ കൊണ്ടരാ ഉണ്ടാക്ക
അ ആ ആകുമ്പോ നമ്മൾ ഉണ്ടാക്കി ക്കാല്ലേ
ആഹ നല്ല ഭക്ഷണാ ക്കാ
ഉ ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടം ഫുഡില്
ഉം
ഫുഡിലേറ്റവും കടുതൽ ഇഷ്ടമതാണ് ബിരിയാണി അങ്ങത്തെ നോൺവെജ് ടൈപ്പ്
നോൺവെജില് ഉം ബിരിയാണി മന്തി.
ഓ
ഉം
ഉ ഞങ്ങളിവിടെ വെക്കാറില്ല മന്തി മന്തി വീട്ടിൽ വെക്കാറില്ല പൊറത്തുന്ന് വാങ്ങാറാണ് മന്തി ഇത് വരെ വെച്ചോകിട്ടില്ല വീട്ടില് പ്പോ ഒരട്ടം വെച്ചുണ്ട് പക്ഷെ അത് റെഡ് ഒരു മന്തി നമ്മള ആ പൊ റത്തുനിന്ന് കഴിക്കണ മന്തീന്റെ ടേസ്റ്റ് അങ്ങട്ട് കിട്ട്ണില്ല
ആ
പുറത്തിന്ന വാങ്ങാർ
ആഹ
മ്
ഇവിടെ പൊറത്തുന്ന് വാങ്ങീട്ട് കഴിക്കുന്നില്ല
ആ ആഹ്
എപ്പഴേലു അർ അർജൻ്റില് ഏഹ് അതികവും അതന്നെ
അങ്ങനെ എന്നിട്ട് ഇപ്പ രാത്രി ഫുഡ് കഴിച്ചോ
പിന്നെ എന്നാ കട്ട് ആക്കിയാലോ
ആഹ് ആഹ് ഓക്കെ